ഓ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് ഇപ്പൊ കേക്കുന്നുണ്ട്
ഹലോ
ഉം ഹലോ
ആഹ് കേക്കുന്നില്ലേ
ആഹ് ഇപ്പൊ കേക്കുന്നുണ്ടേ
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
വിശേഷങ്ങളങ്ങനെയങ്ങ് പോകുന്നു അവിടെ എങ്ങനെ സുഖമാണോ
ആഹ് സുഖാണ് മഴയല്ലേ
മഴയാണ്
ആഹ് ഇന്നലേം ഇന്നൊക്കെ ഭയങ്കര മഴയേണ്ല്ലേ ആഹ് ഉം ഭയങ്കര മഴയാണ് ആഹ് ആണേ ഇന്നൂ ഇന്നലെയൊക്കെ നല്ല മഴയാണ് പൊറത്തറങ്ങാൻ പറ്റാത്ത മഴയാണ്
ശരി ശരി ശരി
എന്താ ഫുഡൊക്കെ ആയോ
ഫുഡ് എല്ലാം ആയി കഴിച്ചു
ഏയ് കഴിക്കലും കഴിഞ്ഞോ
കഴിച്ചു കുറച്ച് നേരത്തെ കഴിച്ചു ഇന്ന് ലീവാണ് നേരത്തെ കഴിച്ചു
ആഹ് ആഹ് എന്താ ഉണ്ടാക്കിയ സ്പെഷ്യല്
സ്പെഷ്യൽ എന്നാ മീന് ചക്ക പ പുഴുങ്ങിയതുണ്ടായിരുന്നു
ആഹ് ആഹ് ആഹ്
മീൻകറി ഉണ്ടായിരുന്നു
ആഹ് ആഹ് തേങ്ങ അരച്ചിട്ടാണോ ചക്ക
ആഹ് തേങ്ങ അരച്ചിട്ട്
ആഹ് ആഹ് ആഹ് മീൻകറിയോ മീൻ ഏതാ
മീൻക്കറി തേങ്ങ അരച്ചിട്ടല്ലാതെ മീൻകറി തേങ്ങ അരച്ചിട്ടില്ല വേറെന്താണ്ട് പറഞ്ഞോ മഴയോ എങ്ങനെയാ ഹലോ കേക്കുന്നുണ്ടോ
ഹലോ ഹലോ ഹലോ
ആഹ് കേൾക്കുന്നുണ്ടോ അടുത്ത
ആഹ് കേ ആഹ് ഇടയ്ക്ക് ഒന്ന് കേൾക്കാതെ ആവുന്നുണ്ട് റേഞ്ചിന്റെ പ്രശ്നാ തോന്നണു
പ്രശ്‌നായിരിക്കും ഉം മഴയൊക്കെല്ലേ മഴയൊക്കെ ആയിരുന്നു കൊണ്ടായിരിക്കും
ആഹ് മീൻ എന്താ കറി
മീന് ഇവിടെ നിങ്ങള് ചാളാന്ന് പറയുവല്ലോ മത്തി
ആഹ് ആഹ് ആഹ് ആഹ്
മത്തി ഇപ്പ എന്നാ ഭയങ്കര റേറ്റ് അല്ലേ
ആഹ് മത്തിക്കൊക്കെ ഭയങ്കര താ.
ഉം
എന്താ ന്നട്ട് മുളക് ടെ.
ആഹ് മുളകിട്ട് കറി വെച്ചു. കഴിച്ചു. കഴിച്ചോ. കഴിച്ചില്ലല്ലേ.
ഇല്ല കഴിച്ചില്ല. ഏഹ് എന്താ ടൈം ആയ ഒരു മണി ഒന്നരക്കെ ആയിട്ടാണ് കഴിക്ക.
കഴിക്ക. ഉം
രാവിലത്തെ കഴിച്ച് പിന്നെ അങ്ങനെ ഇരുന്നു. ആഹ്. രാവിലെ ന്താ രാവിലെ എന്താ ഇണ്ടാക്കിയേ. ഇണ്ടാക്കിയത്.
രാവിലെ രാവിലെ പുട്ടും പഴവും.
ആഹ് ആഹ് ഇവിടേം അത് തന്നെ ആയിരുന്നു ഇന്ന്.
പുട്ടും പഴവും.
ആഹ് ഇന്ന് ഇതൊന്നും ഇല്ലാത്തോണ്ട്. സ്കൂളൊന്നും ഇല്ലാ ത്തോണ്ടേ. ഏഹ് ആഹ് ആഹ് ആഹ് പിന്നെ മഴക്കെ ആകുമ്പോ രാവിലെ എണീക്കാനും മടിയാണ്.
അതെന്നെ.
ആഹ് അപ്പൊ പിന്നെ അങ്ങനെക്കെ ആക്കിട്ട് ഇങ്ങനെ. ആഹ് നല്ല മഴയല്ലേ.
നല്ല മഴയായിരുന്നു. ഇപ്പ ഇച്ചിരി തോർന്നിരിക്കുവാ. എന്താ നമുക്കത് തുണിയൊക്കെ ഇടാന് ഉണക്കി എടുക്കാൻ പാടല്ലേ.
ആഹ് അതാണ്ള്ളത്. ഒണങ്ങി കിട്ടൂല ലേ.
അതെന്നെ
യൂണിഫോമ ക്കെണേ. സ്കൂൾ കൊണ്ടൊണ യൂണിഫോമ ക്കെണേ എടങ്ങാറ്. ഞാന് രാത്രി കിടക്കുമ്പോ നെൽത്തണ്ട് വിരിച്ചിടും. എന്തായാലും ഫാന് ഇടൊല്ലോ. രാവിലെ വരെ ഫാന് ടൂലേ. അപ്പൊ നെൽത്താണ് വിരിച്ച്ടും.
ഉം. ഉം. ഉം.
ന്നാ പിന്നെ രാവിലെ ആവുമ്പോഴേക്കും ആഹ് ആ ഫാനിന്റെ കാറ്റ് കൊണ്ട് ങ്ങാണ്ടേ
ഉം
ആണ്ട് ഉണങ്ങിക്കോളും. ഉം. അല്ലാ ഞാ ഒണങ്ങി കിട്ടൂലല്ലോ. ഡ്രസ്സൊന്നു. ആഹ് ആഹ്. പിന്നെ ഒണങ്ങാഞ്ഞ വേറരു ബാഡ് സ്മെല്ലു ആണ്. ഒണങ്ങാഞ്ഞാല്. ആഹ് ഡ്രസ്സന്ന് ഒണങ്ങാഞ്ഞാല്. ചക്ക ങ്ങനെ അരിയൊ. ചക്കക്കെ എനിക്കൊക്കെ ചക്ക അരിഞ്ഞെടുക്കാനാണ് മടിയാണ്. ചക്കക്കെ.
ഉം'
അരിയാനാണ് മടി.
ചക്ക ഞാനല്ല അറിഞ്ഞെടുക്കുന്നത്. ചേട്ടന
ആം ഏഹ് ചേട്ടനാ. ഓഹ് ഓഹ് ഓഹ് ചേട്ടന് ഷാറാണല്ലോ. ഹെഹ് എല്ലോടത്തും. എല്ലോടത്തും അമ്മമാരക്കീ കാരം വേ അമ്മമാരൊ ക്കെ ഇണ്ടാവണ. വയസ്സായ ആൾക്കാരൊക്കെ ണ്ടെങ്കി അവരാണ്. ഹേ ഹേ ഹേ
നീ ഇവിട്ത്തെ ഏട്ടൻ
കേട്ട്
എല്ലാ അപ്പൊ അതുകൊണ്ട് നമുക്ക് വെക്കുന്ന ഒര് ഇതെല്ലാ ഉള്ളു
ചേട്ടൻ ഉഷാറാണല്ലോ എല്ലോട്ത്തും അങ്ങനെ കിട്ടൂല അങ്ങനെഒന്നും ആരേം ഇവിടെ ചക്ക പക്ഷെ ഞങ്ങൾക്കല്ല പക്ഷെ ഇങ്ങനെ അടു ന്നൊക്ക അയൽവക്കത്തുന്നൊക്കെ എല്ലാരും ഇങ്ങനെ അങ്ങനെയൊക്കെ കൊണ്ടന്നരും ഞങ്ങൾക്ക് ക്ക് പൊതുവേ അത്ല്ല ചക്കൊന്നും ഇല്ല. മാവൊക്കെ ഉണ്ട്.
ഉം ഉം ഉം
ചക്ക കുറവില്ല
ആ
അങ്ങനെ ആരേലൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ട് ഞങ്ങള് കഴിക്കാറുണ്ട്ട്ടോ
ഉം ഉം
ചക്ക അങ്ങനെ ആരേലൊക്കെ തരും എനിക്കും ഇഷ്ടാണ് ചക്ക അങ്ങനെ തേങ്ങൊക്കെ അരച് കാണ്ട് വെക്ണത്
ക്ക അങ്ങനെ പഴം കൂടുതൽ കഴിക്കത്തില്ല
ആഹ്
ഉ
ഇങ്ങനെ വെച്ച്കാണ്ട് ആ അങ്ങനെ കയിക്കൂലേ വേവിച്ചിട്ട് മം മം അതിക്ക് നല്ല ടേസ്റ്റ് സ്റ്റാണ് എന്താ മീൻ വറുത്തതോ അച്ചാറൊക്കെ ഉണ്ടായാ നല്ല ടേസ്റ്റ്. ആഹ് ആഹ് ആഹ് ആ
പിന്നെ ഈ ഇവിടെ നമ്മുടെ എവിടെ നല്ല ചക്കകൾഒണ്ട് എന്നാ സംഭവംന്ന് വെച്ചാൽഈ മഴ ആയത് കൂടെ കൊണ്ടേയഎല്ല
ആഹ് ചീഞ്ഞ് പോം. വെള്ളം കുടിക്കും ചെയ്യുലേ മം മഴയൊക്കെ ആവുമ്പോ ഉള്ളിലേക്ക് വെള്ളക്കെ വന്നണ്ട് ആ ചക്കന്റെ ഒരു ടേസ്റ്റ് അങ്ങട് പോവും
ഓഹ്
ആ ആ ഇവിടെക്കെണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇവടെക്കെണ്ട് പിന്നെ ഒരു മൊള വരലതോടങ്ങും അയിന്റെ കുരുവിനൊക്കെ ഒരു മൊള വന്നിട്ട് അതൊന്നൊരു ടേസ്റ്റ് ഇല്ലാണ്ടായി പോവും
മ് അതെന്നെ
ആഹ്
ഒത്തിരി വെള്ള് വെള്ളം കുടിച്ച് അല്ലേ
ആഹ് ആ ആ അവ്ടെ വെള്ളം കേറ്ന്ന പ്രശ് നണ്ടൊ വള്
വെള്ളം കേറുന്നേ നമ്മ്ടെ ആഹ് മഴക്കാലം ഞമ്മടെ ആഹ് മഴക്കാലം പറയണ്ടല്ലോ താഴോട്ട് തേ മിറ്റത്ത് എറങ്ങാൻ പറ്റത്തില്ല
ആഹ്
ആ മഴയായത്കൊണ്ട് മിറ്റത്ത്ഇറങ്ങാൻ പറ്റ്ന്നില്ല ആ മിറ്റത്തെറങ്ങാൻ പറ്റത്തില്ല ല്ലാ പിന്നെ സ്കൂളിൽ പോക്കെല്ലാം പിള്ളേർക്കും ഭയങ്കിഇവക്കൊക്കെ കൊച്ചിനൊക്കെ ഭയങ്കര പാടാ സ്കൂളിൽ പോക്കൊക്കെ ന്നെ വഴീ എ വ്ടെ പിന്നെ ഒരു കാര്യൊ ണ്ട്
എന്താ എന്താ ക്ക പ്രളയൊക്കെ ണ്ടായില്ലേ നോ അന്നൊക്കെ നല്ലോ ണ്ടായില്ലേനൊ വേ
പിന്നെല്ലാതെ നമുക്ക് വീടിന്റെ തൊട്ട് താഴെ തോടാണ് ഭയങ്കര ബുദ്ധിമുട്ട് പറമ്പന്പിന്നെ ഈ ഒരു സംഭവന്നാച്ചാൽ മഴയത്ത് മ് ഈ മഴ വെള്ളത്തിന്റെ സൗണ്ട് തോട്ടീക്കൂടെ പോവ്മ്പോ സൗണ്ട് നന്നായിട്ട് കേക്കുവേ നമ്മടെ മ തോടിൻ്റെ തൊട്ട് മുകളിലാ നമ്മ്ടെ വീട് അപ്പത് സൗണ്ട് നല്ലായിട്ട് കേക്കും നല്ല സൗണ്ട് കേക്കാറ് ണ്ടൊർ ക്കത്തിലൊക്കെ സൗണ്ട് നല്ലായിട്ട് കേക്കും അങ്ങനെ സൗണ്ട് വെള്ളം പോകുന്ന സൗണ്ട് പിന്നെ നമുക്കിപ്പോ നടക്കാനും പോകാനും വരാനൊക്കെ പാടാ ബുദ്ധിമുട്ടാ ഈ മഴയായതുകൊണ്ട് മ് മാത്രമല്ല പിള്ളേരുടെ ഈ കോട്ടൊക്കെ ഒണങ്ങാനുംവൈലാം കൊയഞ കൊട പിടിച്ചാലും
ആഹ് ആഹ് ആഹ്
കോട്ട് ഒക്കെ നനയും പ്പ ഷൂ വിടെരിന്ന് വിട്ടീന്ന് ഇട്ടേണ്ട് പൊന്ന ഷൂം സോക്സ് എല്ലാം നനയൊല്ലോ പിന്നെ അത് ഒണങ്ങത്തിലെ കാ സ്കൂളിൽ പോയാലും വൈന്നേ രം വന്ന് പറയ് ഇങ്ങനെ
ആഹ് ആഹ്
കാലൊക്കെങ്ങനെ കുതിർന്നിരിക്കുവേ
ആഹ് ആഹ് ശെരിയാലേ അത് ഭയങ്കര ബുദ്ധിമുട്ടാലേ മഴക്കാലായാല്
കാല അതെന്നെ പിള്ളേർക്ക് പി ന്നെ അത് മാത്രല്ല ഓരോ അസുഖങ്ങളും ഇങ്ങനെ ക്ലൈമെറ്റ് ചേയ്ഞ്ചാ ആവുന്നൊണ്ടെ പനി ഇവിടെല്ലാം പനി ജലദോഷം എല്ലാം ഹോസ്പിറ്റലില്ലാ മീ ക്കപിള്ളാരും ലീവാ പ്പൊ ഒരാഴ്ച്ച ആയതേ ഒള്ളൂ സ്കൂള് തൊടങ്ങിയിട്ട് ഈ മഴ കാലാവസ്ഥ ഇങ്ങിനെ ആയത് കൊണ്ട് എല്ലാ പിള്ളേർക്കും പനിയും ജലദോഷവും
ആഹ് ആഹ് ഏഹ് ഇവിടെ പിന്നെ അങ്ങൻത്തെ പ്രശ്നങ്ങളൊന്നുല്ല ട്ട ഞങ്ങൾക്ക് മഴക്കാ ലആയാലും മഴ വന്ന് അങ്ങനെ വെള്ളം അങ്ങനെ ഒഴുകിപ്പോകും ചെറിയ ചാലിലൂടെക്കെ ഒഴുകി അങ്ങനെ പോകുന്നല്ലാണ്ട് വീട്ടിലൊന്നുംങ്ങൻ ത്ത പ്രശ്നങ്ങളൊന്നു ല്ല മഴൻ്റെ
ആഹ്
ഉം
ആഹ ബുദ്ധിമുട്ടാണ്ല്ലേ അങ്ങനെയൊക്കെ മഴക്കാലം വരുമ്പോ തന്നെ ഒരു പേടിയായിരിക്കും
പേടിയാ അത് പിന്നെല്ലാതെ. പേടിയാ. മണ്ണിടിച്ചില് പൊറകില് വീടിന്റെ പൊറക് വശം ഒക്കെയാണെങ്കില് മണ്ണിടിച്ചില്. പേടിയണെ പേടിയ
ആഹ് ഞങ്ങക്കൊന്നും പിന്നെ ഇ ഇതുവരെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവാ പേടി എന്നെയാണ്
ഉം
ആഹ്
പിന്നെ
ആഹ് ഇനി എന്താ വൈകീട്ട്? ഇത് ഇന്നി കെടന്ന് ഒറങ്ങോ ഉച്ചെക്ക്?
ഉച്ചക്ക് ഇല്ലെന്നേ ഞാൻ ചുമ്മ ഇപ്പ നിന്നു പോയി കിടന്നതാ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഒറക്കം വരോ? ഒറങ്ങലുണ്ടോ ഒറങ്ങാറുണ്ടോ ഉച്ചക്ക്?
ഇല്ലലില്ല. അങ്ങനെ ഒന്നും ഒറ്ങ്ങത്തില്ല.
ആഹ് ആഹ് ആഹ് ആഹ്
തുണയില്ല പണികള് കെടക്ക്.
ഉച്ചെക്ക് നല്ലതല്ല, ഒറ്ങ്ങ്ണതൊക്കെ നമ്മക്ക്. നമ്മളൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ നമ്മളൊന്ന് റെസ്റ്റെടുക്കും ചെയ്യും എല്ലാ ജോലികളക്കെ കഴിമ്പോ നമുക്കൊരുക്ഷീണാക്കാരം
അതെ അതെ അതെ അതെ
ചേ ഉം ആഹ്
ഒറങ്ങോ?
ഞാനും എന്താണ് ഇൻക്ക് ചെലെ ദിവസങ്ങളിലൊക്കെ ഒന്നിങ്ങനെ കെടക്കും പക്ഷെ ഒറങ്ങയാലും ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒക്കെ ഒന്ന് ഇങ്ങനെന്ന്
ഉം
ഒന്നൊന്ന് കെടന്നൊറങ്ങും കൂടു ഇന്നലൊന്നും ഒറങ്ങിര്ന്നില്ല ഒറങ്ങിയ പിന്നെ വൈകുന്നേരക്കെ ഒരു ഒരു കെതിയേടാണ്. ഒരു മന്ദപ്പാണ് എണീറ്റാലൊക്കെര് ബുദ്ധിമുട്ടാണ്.
ഉം
അപ്പ പിന്നെ അങ്ങനെ ഒറ്ങ്ങൊന്നില്ല. ആഹ്. ആഹ് പിന്നെ എന്നാ ശെരിട്ടോ എന്നാല്
ഓക്കെ
എന്ന ശരി ആഹ് ആഹ് ആഹ് ശരി